സുഖല്ലേ
ഹലോ
ഹലോ..
ഹലോ..
ഹലോ കേക്ക്‌ ണില്ലേ
മം
ഹലോ സുഖല്ലേ ക്ലിയറാകുന്നുണ്ടോ ആഹ്
ആഹ് സൗണ്ട് ന്തോ കൊറവുള്ള പോലെ
ഇക്ക് ചെറുതായിട്ടകേക്കുന്നെ റേയ്ഞ്ച് പ്രോബ്ലണ്ടോ നെറ്റ് ഇഷ്യൂ ണ്ടോ
ആഹ് ചെറുതായിറ്റ് ഉണ്ട്
അല്ലെങ്കില് ഫോണിന്റെ റിംഗ് വോളിയം വോളിയം കുറവാണോ?
ഇല്ല ല്ല ഇപ്പൊ കേക്കുന്നില്ലേ
ആഹ് ചെറുതായിട്ട് കേക്കുന്നുണ്ട്
ആഹ്..
ഞാനാണ് സൗണ്ട് ബുക്കിങ് പ്പോ എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേ സുഖം നിങ്ങൾക്കോ
ഭക്ഷണൊക്കെ കഴിച്ചോ?
കഴിച്ചോ കഴിച്ച്
ആം ഇന്നെന്തായിരുന്നു ഫുഡൊക്കെ
ആഹ് ചോറ് മീൻകറി മീൻ പൊരിച്ചത് വറവ്
ആഹ് അടിപൊളിയായിലെ ഇവിടെയും ചോറ് മീൻ കറിയും മീൻ പൊരിച്ചതും പിന്നെ. ഉപ്പേരി ഉണ്ടായിരുന്നു
ഞാ ഇപ്പ ക്ലാസ്സ് ന്ന് വന്ന് വന്നിറ്റ് ഞാൻ വെയിച്ചോർ
ക്ലാസ്ണ്ട്ലെ
ങ്ങാഹ്
എന്തിന്റെ ക്ലാസ്ക്കാ പോന്നെ
പ്ലസ്ടു അ നെ പെട്ടെന്നൻക്ക് പല്ല് വേദന വന്ന് ന്നിട്ട് ഞാൻ തിരിച്ചു വന്ന്
ആഹ് ലീവ് എടുത്തായിരിക്കും ആഹ് ആഹ്
ആഹ് ആഹ് ഇപ്പം കൊയ്പ്പില്ല
ആഹ്
ഊമ് അത് വരെ ഞ ക്ലാസ്സിന് കെടന്നൊർങ്ങി. സുഖായിട്ട് പോകുന്നോ ആഹ് പഠിപ്പല്ലും നന്നായിട്ടോന്നു കൊയപ്പൂല്ല കൊമേസ് ഉം നിങ്ങളെന്ത് ചെയ്ന്നെ
ഞാന് ഹോസ്പിറ്റല് ല് വർക്കെയ്യാ
ആഹ്അഹ് അവ് ആ ഉം പിൻ ന്നെന്താ. ഇന്ന് ഡ്യൂട്ടില്ലേ?
ഉം ആ ഞാൻ ഡ്യൂട്ടിയിലാ ഓ ലഞ്ച് ബ്രേക്കിന് പോന്നതാ അപ്പൊ ആ ഗ്യാപ്പില് ങ്ങളെ മെസ്സേജ് കണ്ടപ്പൊ ജസ്റ്റ്‌ അങ്ങനെ ഫോൺ വിളിച്ചതോ ഉം ആഹ് എന്തൊക്കെയാ ഹോബീസൊക്കെ എന്തൊക്കെയാ? ഹലോ ക്ലിയറാവുന്നുണ്ടോ ഹലോ